ഹലോ കേക്കുന്നുണ്ടാ ഹോയ് ഒരു മിനിട്ടേ ഒരു ചെറിയൊരു മോനാള്ളെ
ആഹ് ഓക്കെ
എത്ര നേരം മിണ്ടാതെ ഇരിക്കാരുന്നു ആഹ് പർഞ്ഞോളു. എന്തൊക്കെ വിശേഷങ്ങള് ചായൊക്കെ കുടിച്ച് ഇപ്പങ്ങനെ പൊറത്തിങ്ങനെ ഇരിക്കായിരുന്നു അപ്പഴവന് ഒറക്കത്ത്ന്നെണീറ്റെ പിന്നെ ങ്ങളെ പരിപാടി തൊക്കെ കഴിഞ്ഞോ ചായുടി
ആഹ് ചായയൊക്കെ കുടിച്ചു
ഉം. ഏഹ് ചായല്ല ഞാനിപ്പ പൊറത്തൊക്കെ പോയായിരുന്ന്
ആഹ്
അങ്ങനെന്തേലൊക്കെ വാങ്ങി കഴിക്കാന്നക്കെ വിജാര്ച്ചിട്ടാ അങ്ങനെ വാങ്ങിക്ക്ണ് ണ്ട്
ആഹ് ഭാവി വ വ ഏഹ് ആഹ് മധുരാണേ റ്റുഷ്ടം
ഏഹ് എന്നെ പോലെയൊക്കെ തന്നെല്ല ഞാനും നല്ല മധുരം കൂട്ടാ
ആഹ് ഞാന് വന്നിട്ടയ്ക്യും
എല്ലരും പറയും നീ ഒക്കെ വയസാവുമ്പോ ഷുഗറെപോ ഷുഗറ് വന്ന്ട്ടേ നീ മരിക്കൊള്ളൂ
ആഹ് സത്യം
ക്ക്ഹും ഞൻ അതോണ്ട് ചായെ കുടിക്കൽല്ല അതോകൊണ്ട് ചായക്കൊക്കെ ഇൻക് നല്ല മധുരം വാണം അതോണ്ട്
ആഹ്
അപ്പൊ പിന്നെയാന് ചായ കുടിക്കലേ എന്തിനാ വെറ്തെ പൈസ കളയണെ ന്നാലും ബാക്കിള്ളതല്ലാം ആഹ് ഇഷ്ടാന്ന് വെച്ചാ മധുരള്ളല്ലാം ഞാകഴിക്കും
ആഹ്
പിന്നെ ഈ ഫലൂദ ശാർജ അലുവഷ്ടാണോന്നോ അലുവ ക്ക്ന്ന്പർണാ ഉം അലുവാന്നക്ക പർഞ്ഞ അള്ളാ ഒരി രിപ്പിനിര്ന്ന് കഴിക്യന്നണ്ടാല്ലാരും ഇങ്ങനെക്കെ തിന്നോ ന്നോയ്ക്കും അലുവ നിനക്ക് മൊത്തം ഇടിക്ക്ണില്ലേക്കും ലഡും പറയൺണ്ട
കൂടുതലൊയിച്ചാ മത്ത് പിടിക്കും
പക്ഷെ ൻഞാന് കഴിക്കണണ്ടാ എല്ലാരും അവർക്ക് മത്ത്പിടിക്കും ഓല് പറ്യാണ് ക്ക്ഞ് വേണ്ടാ നിയെന്നെ കഴിച്ചോന്നറി
പായസൊ ക്യോ
ഓ പായസം പറയണ്ടാ എല്ലാ പായസും ഞാൻ കുടിക്കും
ആഹ്
അപ്പങ്ങക്കെ ഞാ ഒരു ഭക്ഷണപ്രേമിയാണ് അതോകൊണ്ട് എല്ലാഷ്ടാ ശയിക്കു ഷ്ട്ടാ ആഹ് പിന്നെ
ആഹ്
കൂടുതലും ഞാകടേന്ന് ശയ്ക്ക് വാങ്ങിക്കുന്നേലും കൂടുതൽ പീ വീട്ടിലാവും അടിക്യുന്നത് പൊർത്തൊക്കെ പോയാ വേറെ വലിയ തിലൊക്കെ കേറിപിടിക്കുള്ളൂ ഇപ്പൊ പുതിയതൊക്കെറങ്ങിട്ട്ണ്ടല്ലോ മറ്റേ സൈലാബാന്
ആഹ് അവ്ട്ക്ക് പോവാറ്ണ്ടോ
പോയിട്ടൊന്നുല്ല ഇപ്പം എന്റെ അനിയത്തിടെ ഭർത്ത് ത്താവ് വരുമ്പോങ്ങനെ പറയാ അത്കൊണ്ട് തരോ ഇത്കൊണ്ട് തരോന്നൊക്കെ ചോയ്ക്കുമ്പോ അവോട്ട്ത്തരും ഞാപ്പന്റെ വീട്ടിലാണ് ഓ
ചോക്ലേറ്റൊക്കെ
ചോക്ളൈറ്റ് വല്ലാതെഷ്ട്ടല്ലാ ചോക്ലേറ്റ് ന്നർനല്ലാ പഷെ ഫുഡൈറ്റിങ്ങ്
ആഹ് കുനാഫക്കെപ്പൊ ഭയങ്കര ട്രെൻഡല്ലേ
ആഹ് ഇവിടെ ഏട്ടിരിപ്പുണ്ടായപ്പോ മധുരല്ലാങ്കൂടെ തിന്ന്ട്ടൈ പ്പന്റെ അനിയത്തി ഗർഭിണിയാ അവക് അവളുംപറയും നീ എന്നേങ്കൂടെ മധ്രം തീറ്റിച്ചിട്ട് നിൻക്കങ്ങാനും ഷുഗർവന്നാ ഞാൻ നിന്നെ പറയൊടീന്നർ അന്നറിം നീ കഴിക്കണ്ട ഞാൻ തിന്നോള എന്തിനാത്ര ബുദ്ധിമുട്ട്ന്നേ ന്നോയ്ക്കും
ആഹ്
പിന്നെ യാത്രയൊക്കെ പോവല്ണ്ടാ
എടക്കെടക്ക് സ്കൂളിൽന്നൊക്കെ പോവാർ കൂടുതലും
ഉം ഉം
ഫ്രണ്ട്സിൻ്റെഒപ്പം
ആഹ് ആഹ് ആഹ് ഫ്രണ്ട്സിന്റെ കൂടൊക്കെ പോവല്ലേ
ആഹ് കൂട്ടാര്ടെപ്പാ കൂടുതലും പോവാറ്
ഉം ഞങ്ങള് കൂടുതലുവ്ടെ ഫാമിലിയുടെ കൂടെ പോവാ എല്ലാരും കൂടെ പോകുമ്പം അതിന് പോകാഇഷ്ടം വേണ്ടാ എന്റെ എന്റെ വീട്ടുകാരൊക്കെ ലോങ് താമസിക്കുന്നവരാ
ആഹ്
അപ്പൊ എന്റെ വീട് പ്പൊ ഞാന് നിക്കുന്നഹ് എൻ്റെ ഞങ്ങളടെ വീ വീട്ടില് പാലക്കാട്ന്നറയാ ങ്ങളിപ്പൊ ഇവിടുന്ന് എന്നെ കെട്ടിച്ചത് കോഴിക്കോടാ
ആഹ്
പിന്നെൻ്റെ ഇമ്മാന്റെ വീട്ടി പോകാന്ന് വിചാരിച്ചാല് ഇമ്മാന്റെ വീട് ആലപ്പുഴെ അതന്നെഇണ്ട് ലോങ്ങ് അപ്പൊ എല്ലാർ
ആഹ് അതോണ്ട്പ്പൊ നല്ലതായിരിക്കുംല്ലേ നല്ല രസം എപ്പഴും പോവാലോ യാത്രക്കെ ചെയ്യാലോ
അതെ ഇഞ് വാപ്പ വര്ന്നില്ല
ആഹ്
ഇമ്മാൻ്റെ വീട്ട്ക്ക് എല്ലാരും പോവ്ണ്ട്
ആഹ്
ഇന്റെ വീട്ടിക്ക്ന്ന് എന്ന് പറയുമ്പോ തന്നെ ഹാപ്പിയിരിക്കും
ആഹ്
ആഹ് ഇന്റൊക്കെ കുത്തി നെറച്ചിട്ടുണ്ടാവും ചെലപ്പോ ഒരു ദിവസത്തിനൊക്കെ ആയിരിക്കും പോക എന്നാലും ഞാൻ പറയും എനിക്ക് രണ്ട് മൂന്ന് ഡ്രസ്സ് വേണംന്ന് പറയും ആഹ് അതെ ഇനിയിപ്പോ എ ത്ര പനിയൊക്കെ വന്നാലു എന്തേലും എന്താ വേണ്ടോയ്ച ഞാൻ അപ്പഴും മധുരമുള്ളതും തണുപ്പുള്ളതുംക്കെയിരി ക്ക്യും പറയാ നിനക്കല്ലേടി പനി നിനക്കല്ലേ ഞ ഇപ്പം മിനിഞ്ഞാന്ന് ആയിരത്തഞ്ഞൂറ് മൊടക്കിയേന്നൊക്കെ ചോയ്ക്കും ഞാനും പറഞ്ഞ് അതൊന്നും കൊഴപ്പല്ല അത് കഴിക്കുമ്പോ ഒര് സുഖം ഇപ്പൊ കഴിച്ച് മധുരൊക്കെ കഴിച്ച് കഴിച്ച് പല്ലൊക്കെ വേദന തൊടങ്ങി ട്ട്ണ്ട് പ്പഞ്ഞെന്നാണാവോ നല്ലം സയിക്കാൻ പ റ്റാത്ത വേദന പല്ലൊക്കെ പറിക്കണം
ഒട്ടും നല്ലതല്ലാന്നാണ് പറയണ് മധുരം
ഉം അതെ ഇപ്പഴത്തെ ആഹ് ഇപ്പോഴത്തെ മധുരങ്ങളൊന്നും ആർക്കും പറ്റുണുംഇല്ല
ആഹ് പഞ്ചസാര ഒന്നും ഉപയോഗിക്കരുതന്ന് വരെ പറയുന്നേ
ഉം ആദ്യക്കെ പഞ്ചസാരൊക്കെ എത്ര വേണേലും ഉപയോഗിക്കാന്നു
ആഹ് പഞ്ചസാര ഒന്നും ഒട്ടും കൊള്ളില്ലാന്നാണ് പറയ്ണ്
ഉം ഇപ്പഴൊക്കെ ഞാൻ മധുരം കഴിക്കണ് കണ്ടാല് എല്ലാരും പറയും നല്ലതല്ല ട്ടോ നീ കഴിക്കാൻ നിക്കല്ലേ എന്തിനാ വെറുതെ കഴിക്കാനൊക്കെ നിക്കുന്നെ ചൊയ്ക്കും ഞാൻ പറഞ്ഞു പിന്നെഇതുവരേ ഇതുവരെ അങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നോ എന്തേലൊക്കെ വരാണെങ്കി വരട്ടെ അല്ലാത് ഇപ്പ എന്താ ചെയ്യാന്ന് പറഞ് തിന്നാതെ ഇരിക്കാൻ പറ്റോന്ന് ചൊയ്ക്കും മതിരം ഒഴിവാക്കിയാല് അതന്നെ ഇപ്പഴേക്ക തിന്നാൻ പറ്റുള്ളൂ എല്ലാരും പറയും ഇപ്പഴേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് എന്താ കൊറച്ച് കഴിഞ്ഞ തിന്നാൻ പറ്റില്ലാന്ന് ചെലോല് പറയും എന്താ കഴിക്കല് നിർത്തിക്ക എന്തിനാ വെറുത അതും ഇതൊക്കെതിന്നാൻ നിക്ക്ണെപിന്നെ കൊറച്ച് കൊറച്ച് കഴിഞ്ഞപിന്നെ കഴിക്കാൻ പറ്റോ അതുകൊണ്ട് ഞാന് അതെ.
എൽ എല്ലാ അസുഖങ്ങളും ഒരുമിച്ചങ്ങ് വരും.
ഞാൻ പറയും വരുന്നത് വരട്ടെ എന്തായാലും അത് വരാന്ള്ള വഴി തങ്ങില്ലല്ലോ അതെ
അതാണ് നല്ലത്.
ഇന്നോട് ഷുഗറ് കുറയ്ക്കാൻ വേണ്ടിട്ടൊകെ ഗുളികൊക്കെ തെരും ഞാൻ ഷുഗറിന്റെ കൂടെ കഴിക്കുന്ന ചിലപ്പൊ മിഠായി ആയിരിക്കും അല്ലെങ്കി വല്ല നാരങ്ങാ വെള്ളോ
ഉം
ആങ്ങനെ എന്തേലു ഒക്കെ കുടിക്കേ ചെയ്യും
പൊറത്ത് പൊയാലും അത് എന്തേലും മധുരോള്ളത് കഴിക്കണഥാണ് ഇഷ്ടം
ആഹ് കൊറച്ച് മധുരം കഴക്ക്ണ്ട് മറുതയീ ബീച്ചിലെക്കൊന്ന് പിന്നെയും കൊഴ ഇപ്പല്ല എന്തേലും എരിവുള്ളതൊക്കെ ഉപ്പിലിട്ടത് പക്ഷെ ഉപ്പിലിട്ടത് ഇൻക്ക് വല്ലാതെ ഇഷ്ട്ടല്ല.
ആഹ് എനിക്കിഷ്ടാണ് അത്യാവശ്യോക്കെ
ഉം എരുവുള്ള വല്യ അടുപ്പില്ല എന്നാലും ചെല സമയത്തൊക്കെ ഈ ട്രെൻഡിംഗ് ഓക്കേ ആവുമ്പോങ്ങനെ അയ്നുള്ള സാഹചര്യംന്നുമില്ല പിന്നെ ഡ്രെഡിങ് അവസാനിക്കുന്ന സമയത്തായിരിക്കും പോവലൊക്കെ.
ആഹ് പിന്നെ മധുരുള്ള വീട് ഉണ്ടാക്കാറുണ്ട് എന്തെങ്കിലും
മധുരോള്ള ഞാൻ എന്ത് ഇണ്ടാക്കയാണെങ്കിലും മധുരത്തിലേ ഇണ്ടാക്കൊള്ളൂ. ഇവരെല്ലാരും പറയുന്നെ മധുരം ഉണ്ടാക്കണ്ട
ആഹ്
ഇന്ന് നിന്റെ അനിയത്ത് വെച്ചോട് നീ മാറി നിക്ക് വെറുതെ പഞ്ചസാര അയ്ല് ഇടെണ്ടാ അയ്ല്. ചെലപ്പൊക്കെ കറിയൊക്കെ ടേസ്റ്റ് കൂടാൻ വേണ്ടി ചെറിയെ കൊർച്ചൊക്കെ പഞ്ചസാര ഇടുമ്പൊ അപ്പൊ ഞ എല്ലാരും പറയും എന്തിനാരെച് ഇങ്ങനെ പടുത്തിടാൻ നിക്കുന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞുമ്മ മധുരൊക്കെ ഇടണം എന്നാലെ അതിന്റെ ടേസ് ഇഷ്ട്ടള്ളോ ഇത് തിന്ന് നോക്ക് ഇന്നെട്ട് രെസല്ലെ രെസംഇണ്ടെങ്കി പറ ഇല്ലെങ്കിൽ പറ എന്നൊക്കെ പറയും.
ആഹ്
അതൊക്കെ കഴിക്കെ ചെയ്യും അച്ചാറ് ഇണ്ടാക്കാണെലും ഞാൻ മധുരത്തിലെ ഇണ്ടാക്കു
ആഹ് നല്ലതല്ലേ കാരക്കച്ചാറിലൊക്കെ ഇട്ട് ഈന്തപ്പഴ വെച്ച് ഇട്ടാ
ആഹ് ഇത് ഇന്ന് ഇന്റെ ഇപ്പക്കെ ഇട്ടിട്ട് നല്ല അച്ചാറൊക്കെ ഇണ്ടാക്കിയാൽ എന്ത് രെസ. ഷുഗറന്നെ പഞ്ചസാരയിടണം ഇല്ല മറ്റേ ഈന്തപ്പയായി ശർക്കരെ ആയിട്ടും ഇതൊക്കെ ഇണ്ടാക്കണം ന്നാ മാങ്ങാക്കറിയൊക്കെ വെക്കും ഈ മധുരുള്ള മാങ്ങാക്കറി
ആഹ്
അതൊക്കെ വെക്കും. ആഹ്, പുളിശ്ശേരിന്ന് അതു അല്ല. പുളിശ്ശേരി മഞ്ഞക്കളറിലല്ലെ ഇതൊരു കറി പോലെ മീൻകറി പോലെ വെക്കുന്നെ
ആഹ്
അതൊരു പ്രത്യേക ടെസ്റ്റാ.
അത് നല്ല ടേസ്റ്റ് അല്ലേ
മ് മാങ്ങ നന്നായിട്ട് വേവിക്കില്ല ചെറിയൊരു ചെന ഇച്ച മാങ്ങയൊക്കായിട്ടങ്ങനൊരു രസത്തിലിങ്ങനെ കഴിക്കും
എന്ത് മാങ്ങയ. നാടൻ മാങ്ങയാന്നോ?
സാനം ഏതായിലും കൊഴപ്പില്ല ഒരു തെനച്ച ഒരു ചെറിയ രീതിയില് കഴിക്ക ഒരു കടിക്ക് കിട്ടാൻ പറ്റിയ സെയ്സ് ചെനച്ച മാങ്ങൊക്കെ തിന്നത്തില്ലെ
ആഹ്
ആഹ് ഒരു അള്ളൊ ടേസ്റ്റ് ആ ഒരു മാങ്ങൊക്കെ ആണെ കറി വെ നല്ലെ രെസ ചെലാപ്പൊ പുയ് പച്ച മാങ്ങക്കൊക്കെ പച് പഞ്ചസാരയിട്ട് മധുരം വെപ്പിക്കും അത്രയൊള്ളു.
പക്ഷെ ന്നാലും പഴുത്തതാണ് നല്ലത ല്ലേ?
ഉം പൈസന്ന് പറയുമ്പോ ആ കറിക്ക് ഞാൻ ഉദ്ദേശിച്ച കറിക്ക് ഒരു കടി ഇട്ടുന്ന വാങ്ങിയ രസം
അന്നര നല്ല തേങ്ങക്ക ഒഴിച്ചാണോ?
അല്ലല്ല-
ചുമ്മാ.
സാധാ മൊളക് കറി വെക്കുന്ന പോലെ ആ മാങ്ങ കറി വെക്കും. ആ നല്ല രസ- സാധ എങ്ങനെ പറഞ്ഞ കടുവൊക്കെ പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട്
ഫസ്റ്റിമ അല്ല മാങ്ങ ആദ്യം വേവിക്കോ
ആഹ് കറി അത് ആ കറിയിൽ തന്നെ അങ്ങ് വെന്തോളും വേറോന്നും ഇതാക്കണ്ടാ
വെള്ളൊഴിച്ച്.
ആഹ് സാധാരണ വെക്കുന്ന പോലെ കടൊക്കെ പൊട്ടിച്ച്- ചെറിയ രീതിലൊരു ഉള്ളി ചെറിയ ഒരു ചെറിയൊ ഒരു അളവ് മതി. അതിനാത്ത് ഉണ്ടൊയി ണ്ടല്ല വച്ച ഇല്ല വച്ച ഇല്ല അങ്ങനത്തെ രീതിൽ ഇട്ടട്ട് നല്ല പോലെ മൊളക് മൂപ്പി ട്ട്അച്ചാർ പൊടി ഉണ്ടെങ്കിൽ അച്ചാർ പൊടി ഇട്ടോതും നല്ലതാ. എന്നിട്ട് ശർക്കരയോ ഇല്ലെങ്കിൽ പഞ്ചസാരയോ ഇട്ടിട്ട് നന്നായിട്ട് ഉരു കുക്കി എടുത്തിട്ട് മാങ്ങ എടുത്ത് ആ അതന്നെ മുളക് പൊടിയും അച്ചാറപൊടിയും.
ആഹ് വേറൊന്നും വേണ്ട.
ഇട്ടി വെളുത്തുള്ളി പച്ചമുളകക്കൊക്കെ ഇട്ടിട്ട്ന്ത്യാണം.
ആഹ്.
ഈ മൊളകൊക്കെ എടുത്തിത് മുളകും അച്ചാർ പൊടിയും അത് മതി പിന്നെ ഈ മാങ്ങായു വിട്ട് അല്ല മാങ്ങ ഇടുന്നതിന് മുന്നേ ശർക്കരയോ ഇല്ലെ പഞ്ചസാരയോ ഇടണം.
ആഹ്.
എന്നിട്ട് അത് നല്ല പോലെ എളക്കി മൂത്ത് വന്നിട്ട് ഇച്ചിരി ഒരു ലേശം വെള്ളം ഒഴിക്കുക-
ആഹ്.
അങ്ങനെ വരുമ്പൊ ജസ്റ്റ് ഒരു കടി കിട്ടുന്നച്ചാല് അയിന് അപ്പ അറിയാൻ പറ്റും കുറച്ച് കഴുമ്പോ അത് വെന്തോ ഇല്ലേ എന്നുള്ളത് ആ തിളച്ചു വന്നി അവര് കറിവേപ്പിലൊക്കെ ഇട്ട്ല്ലര അതെ ചോറണ്ടൂള കഴിക്കാം.
ആഹ്.
ന്ന്ണ്ടാക്ക്യോക്ക്. ന്നക്കട്ടേ
ആഹ്.